കേക്ക്ണ്ല്ലേ ആഹ് ആഹ് ആഹ് എന്തൊക്ക്യാ ഫുഡ് കഴിച്ചോ ഉച്ചക്കത്തെ
ഇല്ല ഫുട് കഴിച്ചില്ല. ഫുഡ് കഴിക്കാന് ആയിത്തൊടങ്ങി.
ആഹ് ആഹ് ഞാനപ്പ ഫുഡ് കഴിക്കാതെ ഇരിക്ക്യേര്ന്നു.
ഏഹ്. മോന് ഫുഡ് ചോയ് ചോയിച്ചോണ്ടിക്ക്ണ്ട് ഇപ്പൊ തരാര്ന്നത ആ അവിടെ ആഹ് ട്രിപ്പൊക്കെ പോവാറുണ്ട്. ഹസ്ബൻഡ് ഇള്ളപ്പൊക്കെ പോയിനി. ഹസ്ബന്റ് ഇവിടെ നാട്ടില്ലാ അതു കൊണ്ട് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വണ്ടിണ്ട്. അങ്ങനെ ഒന്നും വിടൂല. ദൂര് ആ മക്
എങ്ങനെ വരല്. എന്താ മാസത്തിലോ എങ്ങനെയാ വർഷത്തിലൊ.
അത് ഇപ്പ പോ പോയിട്ട് പ്പഞ്ച് അഞ്ചാറ് മാസായിട്ടൊള്ളു. ഇനി വ രണ്ട് കൊല്ലാവാതെ വരൂലല്ലോ.
ആഹാ വിളിക്കേക്കുല്ലേ.
ആഹ് വിളിക്കും. കൊറച്ച് മുന്നെ വിളിച്ചിരുന്നു.
ആഹ് ആഹ് പിന്നെ എന്താ വൈന്നേരൊക്കെ ചായിം കടി ഇത് എങ്ങനെ ഇണ്ടാക്കല്?
ഉം വെൽചായായിട്ട് വല്ലാതെ അങ്ങനെ ഇണ്ടാക്കാറില്ല. ബേക്കറ്യാ തോനേ
ആഹ് ആഹ് ബേക്കറിലേ, ഉം.
ഇപ്പൊന്ന്ണ്ടാക്കും. ഇന്ന്പ്പ പീട്യേ പോയി പയൊക്കെ വാങ്ങി പോന്ന്ണ്. ചെല്പ്പ ഞ്ഞ് പയം കണ്ടാല് പയമ്പൊരി ഇണ്ടാക്കണോറിം. ചെല്പം വൈയ്കുന്നേരം. അപ്പൊ അത് ഇണ്ടാക്കി കൊട് വേണ്ട്യേരും. ഓരോന്ന് കാണുമ്പളാണല്ലോ കുട്ട്യേക്കട് പൂത്യാവല്. ആഹ് അവ്ടസ്കൂളൊക്കെ അട്ത്ത്ണ്ടോ? ആഹ് അവ്ട സ്കൂളൊക്കെട്ത്ത്ണ്ടോ?
ഏഹ്?
സ്കൂളക്കാടെ അടുത്താണോയ്ച്ചാ സ്കൂളക്കാടെ ആഹ് ആടെ അട്ത്താണോ?
ഉസ്കൂള് ഇവിടെ അടുത്തൊര് ഉസ്കൂൾണ്ട് മദ്രസിം ഉസ്കൂളും കൂടി കൂടിട്ട്. അത് ഈ എൽ കെ ജി, യു കെ ജി മാത്രേന്നൊള്ളൂ അവ്ട്ത്തെ സ്കൂള്. പിന്നെ എന്താ കൊറ് ച്ച് പോകണം കൊറച്ചേന്ന് ഓട്ടോറ്ക്ഷക്ക് പോവാനോള്ളൂ രണ്ട് കിലോമീറ്റ്റൊക്കോള്ളൂ.
ഏഹ് ഓട്ടോറ്ക്ഷക്ക് പറ്ഞ്ഞേക്കലാ കുട്ട്യേളൊക്കെ ഏഹ് ഓട്ടേറ്ക്ഷക്ക് പോവല നടന്ന് പോവ്വേ?
ഓട്ടറ്ഷേല് ഇവടെ വീടിന്റെ മുറ്റത്ത് കൂടെ ഓട്ടറ്ഷ പോവും. അപ്പപിന്നെ അയില് കേറ്റി വിടും ആഹ് അങ്ങനെ ചെയ്യും.
ഉം ഇവരൊക്കെ പിന്നെ നടന്നാ പോവല് പിന്നെ വല്ല്യ മോന്. കൊറച്ച് ദൂരണ്ട് അപ്പൊ പിന്നെ ബസ്സ് വെരും.
ഏഹ് വല്ല്യ മോന് എത്രേയ്ലാ?
ഓ എസ് എൽസ്യാണ് ഞ്ഞി ഇഞ്ഞി എസ് എൽസ്യാണ്. അപ്പോ ഇപ്പോ ലീവാങ്കി ആഹ് ആഹ് എസ് എസ് എൽ സി.
ക്ക്യാനൊക്കെ എങ്ങനെയാ?
പടിക്കാന് മട്യാണ് പൊതുവെ മട്യാ ഇവടെണ്ടാള്. കള്ച്ച് കുത്തറ്ക്ക്ണ്ട്.
ഏഹ് ഇവിട്യേം ഒരു എന് അഹ് ഇവിടെന്റെ വെല്ല്യാനിയത്തി എസ് എസ് എൽ സ്യാ.
ഏഹ് പഠിക്ക്വോ?
ആഹ് കൊഴപ്പല്ല പഠിക്കൃം.
ഉം പ്പെങ്കുട്ട്യേളാവുമ്പോ പിന്നെ. ആഹ് പെങ്കുട്ട്യളാവുമ്പ പിന്നെ ഓല്ക്കൊരു വാശ്യായിര്ക്കു ഈ ആങ്കുട്ട്യളോട് എത്ര പറഞ്ഞ്. ട്ട് കാര്യല്ല്യ ഓല്ക്ക് അത് പറിണ പറ്റൂല.
ഉം പ്പൊ വേൾഡ് കപ്പൊക്കല്ലേ അപ്പോ ഓലയിന്റെ തെര്ക്കിലേക്കാരം.
ഏഹ് ആഹ് അയിലൊന്നും കളിക്കൂല ഈ ബീ ഫയ്റ്ണ്ടല്ലോ
ഏയ് ഫ്രീ ഫയ്റ് ല്ലേ.
ആഹ് അത് കളിക്ക്ണ പണ്യാ.
ഉം.
വടേ അങ്ങനെ ഫ്രീ ഫയ്റ് കളി ക്ക്ണ് ന്റെ അനിയന് നാല് ലെത്തീട്ടൊള്ളു അപ്പോ ഫ്രീ ഫയറ് അങ്ങനൊന്നുല്ല.
ആഹ് അത് പര്ചയായ പിന്നെ അയ് വിടൂല.
ആഹ് അതാണ് അയിമാ കേറ്റി കൊട്ക്കാത്തതാണ് ഇതിലറ്ഞ്ഞാ പിന്നെ സ്റ്റോറേജ്ണ്ടാവുല കേറ്റാന്.
ആഹ് അത് കേറ്റേല്ല ഓര് ചെങ്ങായ്മാര്ങ്ങനെ പറ്ഞ്ഞേ കേക്കും പിന്നങ്ങനാണ് കേറ്ണതേ ഓരോന്ന് പറഞ്ഞൊട്ക്കുമ്പോ അതങ്ങ്നെ കേറി കൂട്ണാ. അത് പഠ്ത്തത്ത് ക ഇതാണ് വേറെ എസ് എൽ സ്യല്ലെ സാറ്മാരൊക്കെ പറയ്ണ്ട് ശെര്ക്ക് ശ്രദ്ധിക്കണം പ്പൊ ലീവായിട്ട് പനിഒക്കായിട്ട് ലീവാണ്.
ആഹ് ആഹ് ഉം ഇപ്പബലോടപ്പോ അമ്മള് പറഞ്ഞ്ട്ട് കാര്യല്ല ഓലെന്നെ വിചാര്ച്ച ന്നും പഠ്ച്ചണെങ്കീ.
ആഹ് പിന്നെപ്പോ അന്നാന്ന് അവ്ട്ന്ന് എഴ്ത്ണാര്യല്ലോ ഇവട്ന്ന്പ്പങ്ങനെ ഒരോ കുട്ട്യള്. അന്നാന്നത്തെ വിട്ടരുമ്പോ ബുദ്ധിമുട്ടാണ് എഴുത് ഇവട്ന്ന് എഴ്തിട്ക്ക്ണ്ട്. അല്ലാഞ നോട്ട് കംപ്ലീറ്റാവൂലല്ലോ.
നോട്ട് അങ്ങനെ എഴ്ത്ണ കാണ പഠ്ച്ചണെന്നും കാണലില്ല.
ഏ.
ഇനി ചിലർക്ക് നമ്മൾ പഠിക്കൊന്നും വാണ്ട ചിലർക്ക് കേട്ടാ മതി
ആഹ് ബുദ്ധിയുള്ളോൽക്ക് ഒരു വട്ടം കേട്ടാ മതി ചിലോൽക്ക് കൊറെ പ്രാവശ്യം കേൾക്കണ്ടി വരും
ഉം കഴിഞ്ഞ ഈ ഒമ്പതാം ഒമ്പതാം ക്ലാസ്ന്ന് പാസായില്ലേ തന്നെ മറ്റേ ശേ പരീക്ഷ എഴുതില്ലല്ലോ മറ്റേത് ഓഹ് പോയൊൽക്ക് എഴുത്തൊക്കെ ഉണ്ടായിനല്ലോ
ഏഹ് അതൊന്നൂല്ല അതിലൊക്കെണ്ട് ഏഹ് ഒന്നിലറ്റെ എല്ലാ എല്ലാ വിഷ്യത്തിലും എ പ്ലസ്റോ ഒന്നില് എ ഗ്രേഡോ അങ്ങനെ
ഏഹ് അതല്ല പ്ലസല്ല പോയോൽക്ക് പിന്നെ എയ്ത്ത് ഉണ്ടായിനിം അറിയാം ഒമ്പന്ന് പത്തി പത്താം ക്ലാസ്ക് എത്തണെങ്കില് ആഹ് പാസാകട്ടേ ഓരോ വിഷയത്തില് പോയത്ണ്ടാവല്ലോ അതൊന്നും ഇല്ലലേ
ഇവിടെ ആഹ് ഇവിടെ അങ്ങനെ എഴുതിപ്പിക്കലണ്ട് പക്ഷേ എന്റെ ഏഹ് ഓക്കില്ല ഓക്കില്ല ഓള് അത്യാവശ്യം പഠിക്കോയ് അങ്ങനും പഠിക്കാത്ത ഇതൊന്നുല്ല
ആഹ് ഇവന് പഠിക്കല്ല്ലേ ഞാന് ഓൻ പെടോ പെടോ ചോയിച്ചു വന്നീനിം പക്ഷേ ഓന് കുഴപ്പല്ലാ ജയിച്ചിണ്ട് ഉം
ആഹ് ഇബൻ പത്താം ക്ലാസ്സിൽന്ന് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചു ട്യൂഷൻ പോവ്ണ്ടോ
ആഹ് ട്യൂഷൻ പോവ്ണ്ട് പക്ഷെ ഞായറാഴ്ച മാത്രേള്ളൂ ട്യൂഷനെ പിന്നെ രണ്ടാശനിയോ അങ്ങനെയൊക്കെ ഉള്ളൂ
ഏഹ് ഇവിടെന്നാ എന്നും ഉണ്ട്ട്ടോ രാവിലെയും വൈകുന്നേരം രാത്രി ഒക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഉണ്ടായിനിം
ആഹ് അത് സ്കൂളിന്റെ കീഴിലൊക്കെ ആകുമ്പോ സുഖമാണ് അത് കഴിഞ്ഞിട്ട് ആണ് സ്കൂൾക്ക് പോവാ അ ക്കെ ആണെങ്കിലെ ഇത് ഓലെ ഇത് വേറെയാണ് ആ പലേ സ്കൂളന്ന് വരുന്ന കുട്ടികൾ ആയതുകൊണ്ടെയ്
ആഹ് ആഹ് ആഹ് അങ്ങനൊരു പ്രയാസം
ആഹ് അവിടെക്കെ എത്ര ഫീസ് നല്ലോം ഉണ്ടോ
ഫീസ് ഒരു വർഷത്തില് പത്തോ പത്തോ ഇത്രയൊക്കെ
അത്രേ ഉള്ളൂ ഇവിടെ പന്ത്രണ്ട് ഉണ്ട് എന്നിട്ട് എപ്പഴെങ്കിലും ഒക്കെ ക്ലാസ് ഉള്ളൂ
ശെരിക്ക് അറിയില്ല ഞാൻ ഞാൻ പോയനി പത്തുന്ന്
ആഹ് അന്ന് പത്തൊള്ളേനു ആഹ് ഇപ്പൊ കൂടിണ്ടാവും ഉം ഓരോ ഓരോ കൊല്ലം കൊല്ലം കൂ ആഹ് കൊല്ലം കൊല്ലം കൂടല്ലേ ഏത് സാധനത്തിനും എല്ലത്തിനും ഇങ്ങനെ തന്നെ
ഉം ഇപ്പൊ എട്ട്ന്ന് വരെ ട്യൂഷൻ പോവാ എട്ടും അമ്പതും പത്തും ഒക്കെ ട്യൂഷന
ആഹ്
പ്ലസ് വണ്ണും പ്ലസ് ടുവും ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ട്യൂഷന്
ഒക്കെണ്ട് പോണവർക്ക് ഒക്കെ പോവാ
ആഹ് പിന്നെ ഈ സ്കൂൾ കാർക്ക് ട്യൂഷന് പറഞ്ഞ ഒരു എതിർപ്പാണ്
ആഹ്
ഇന്നാ ഓല് ക്ലാസ് എടു ഉണ്ടാവും എന്താ ഒരു ട്യൂഷൻ സെന്ററിൽ പോയി ക്ലാസ് എടുക്കെങ്കിലും ഓൽക്ക് അതൊരു എതിർപ്പാണ്
ആഹ് പക്ഷേ പത്താ ക്ലാസ്ൽ ഇല്ലോല് എടുക്കാനാ പറയല്
ഉം ഉം എടുക്കാൻ പറയും ഉം
ഉം
എന്നാലും ഞങ്ങളെ ഇവിടുത്തെ സ്കൂളിലൊക്കെ എന്താണ് ടീച്ചർമാരിങ്ങനെ പറയും ട്യൂഷൻ ട്യൂഷൻ എന്ന് പർഞ്ട്ട് കുട്ടികള് സ്കൂൾത്തൊന്നും നോക്ക്ണില്ല ട്യൂഷൻത്തതാ മാത്രെ പഠിച് പോണള്ളൂ
ആ അയിക്കോട്ടെ ന്നാൽ ന്നാലും ഓൽക്ക്ള്ള മാർക്ക് ഇണ്ടായാ മതിയല്ലോ
ആ ഓര്ക്ക് മാർക്ക് ഇണ്ടായ മതി ഉം ഉം
ന്നാലും പ്പൊ ഓലെ സ്കൂൾനന്നല്ലേ പേര്ണ്ടാവ ആ മദ്രസ്സ് പോവ്ണ്ട് അതന്നെ പർഞ്ഞെ മദ്രസ്സ് വ് പോവും ന്നർഞ് ഞാൻ പക്ഷെ മദ്രസില് പോവ്ണ്ട് ഇവന് സുബൈക്കാണ് ആറ് മണിക്ക് ആ അത് കഴിഞ്ഞ് ഓൻ നേർത്ത നേർത്ത ചോഴിച്ചു പോരും ഇപ്പ മോണിംഗ് ക്ലാസ്സ്‌ തൊടങ്ങിയല്ലോ
ആ
ആ മോണിംഗ് ക്ലാസ് ക്ലാസ് മുന്നേ തോട്ങ്ങിയല്ലോ ക്ലാസിന് കേറളളു ഓരോ വിഷയം ഇണ്ടാവും മോണിംഗ് ക്ലാസ്
ആ അങ്ങന ലെ
ആ അപ്പ അയിന് പോവും അപ്പ ചോ നേർത്തെ ചോഴിച്ചു പോരും മദ്രസ്ന്ന്
ഉം ഉം ഇവടിം അങ്ങൻ തന്നെ ചോഴിച്ചു പോര്ല അല്ലാതെ ഓൽക്ക് ഉസ്താമാർക്കും ഇതേപോലെ ട്യൂഷന് ഇഷ്ടല്ല
ഏ ആ ഓള് പത്താം ക്ലാസ്സില് തന്നയ്ക്കുലേ മദ്ര
ആ പത്താം ക്ലാസ്സിലന്നെ പൊതു പരീഷ ഇപ്പ പത്താം ക്ലാസ്സിലന്നെല്ലേ ഒള്ളൂ പൊതു പരീഷ
ആ ഇപ്പൊ ഇക്കുറി അങ്ങനെ മാറീക്ക് ഇന്റെ മോന് എട്ടില കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടായിനി അ ഓന് തരോ ഒരു പ്രാവശ്യോ ഒന്നാം ക്ലാസ്സില് ഒന്നൂടി ഇര്ത്തി പിന്നെ ഓന് ഇവട്ന്ന് പോയി വേറ സ്കൂൾല് അ കോഴിക്കോട് ഒര് സ്കൂൾല് ചേർന്ന് അവടെ നിന്ന് പഠിക്ക്ണേ അത് കഴിഞ്ഞിട്ട് അവ്ട്ന്ന് ഓന് അവടെ നിക്ക്ണില്ല അങ്ങട് പോരാണ് പർഞാട്ട് ഓന്റെ ഇഷ്ടത്തിന് പർഞ്ഞയച്ചതല്ലേ എ ഇങ്ങട്ടന്നേ കൊണ്ടോന്ന് ആ ഇമ്മാനിം ഇപ്പാനിം കാൺണോന്നൊക്കെ പർഞാട്ട് ഇങ്ങട്ട് പോന്ന് അപ്പ എകദേശം മദ്രസ അവ്ടെ പോയി നിന്ന് അപ്പ പിന്നിം ഇവടെ നമ്മള് ആദ്യം ചേർത്തിനിയെ ക്ലാസ്സിലന്നെ പിന്നിം ഓനെ അവ്ടെ ഇര്ത്തി
ആ
പട്ച്ച ക്ലാസ്സ്ലന്നെ പിന്നിം കൊണ്ടയി ഇര്ത്തി അറിയ
ആ അപ്പൊ ഓൻക്ക് കേദിയെട്ണ്ടാവു ലെ ഓൻക്ക്
ഓൻക്ക് കേദിയേട് ഇണ്ട് ഓൻക്ക് ഓന്റ ഇഷ്ടത്തിന് പോയതന്നെ പോണ്ടാ ഇവട്ന്ന് പട്ച്ച മതി ഒക്ക പർഞീല്ലെ എ ഓന് അവടെന്നെ പോണോ പർഞാട്ട് പോയതെനു ഒര് കൊല്ലായപ്പൊത്തിനു ഓന് മതി ആയി അല്ല വെർതല്ല ഒ ഒന്ന് മാത്ര ഒള്ളൂ ആ നിന്നു
ഏ
പേടി
ആ ആ അങ്ങൻ
കോഴിക്കോട് ആ കോഴിക്കോട്
ഏ അത് ന്നട്ട് ഹോസ്റ്റൽല് നിക്കെ
ആ ഹോസ്റ്റൽല്
അതൊക്കെ കെതിയെടാ ലെ അമ്മക് ആ
ഉണ്ട് പോണോല്ണ്ട് പ്പ നമ്മള് ദൂരല്ലെ
ആ ആ
ആ
പിന്നെ ഞങ്ങള് എടക്ക് കാണാൻ പോയ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട അയിന്
ആഹ് ആഹ് ഇടക്ക് കാണാൻ പോ പിന്നെ എപ്പളെങ്കിലും രണ്ടു ദിവസം ലീവ് ഉണ്ടാവുള്ളു അതിന് പോയി കൊണ്ടരാനും കൊണ്ടാക്കനും അതൊരു ബുദ്ധിമുട്ട ആ അത് നമുക്കൊരു ബുദ്ധിമുട്ട് ക്കിയത് അപ്പ പിന്നെ ഇവിടെന്താ നിർത്തിതാ
പിന്നെന്ന് പറഞ്ഞ കുട്ടിയാളെ കാണാതക്കാൻ കഴിയുല്ലല്ലോ
ആഹ് നമ്മുക്ക് സങ്കടല്ലല്ലോ പിന്നെ ഓനെ കൂടെ കണ്ട് എപ്പോഴും കണ്ട് നമ്മുക്ക് ആഹ് പിന്നെ വേറെന്തക്കേണ്ട്.
പിന്നെന്താ അങ്ങനെ പോണു രാത്രിയൊക്കെ എന്ത് ചപ്പാത്തിയാ കയിക്കല്.
അത് അല്ല അങ്ങനെയൊന്നുല്ല. എടക്കൊരു ചെലപ്പൊ ഒരു തടി കൊറക്കട്ടെ വെച്ചാണ്ട് ചപ്പാത്തിക്കെ തിന്നും. അയിന്റെ എടീന്ന് ചോറും കഴിക്കും.
വേ ഞാനും അമ്മച്ചോ അങ്ങനെ ഒക്കെ തന്നെലെ എടക്ക തടർക്കട്ട പോരുന്നു. ക്കരുത് ന്നട്ട് പിന്നേം അതേപോലെ തി
ഉം
ഉം ന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാട്ടോ.